ആ കേക്കണില്ലേ എന്താ പണി വലൈക്കും സലാം
പണി ചോറ് വെയി ഒക്കെ കയിഞ്ഞ്ങ്ങാടിങ്ങനെ ചോറ് വെയി ഒക്കെ കഴിഞ്ങ്ങാണ്ടിങ്ങനെ വിശ്രമത്തിന് എറങ്ങിയതാ ഇപ്പൊ സ്കൂളൊന്നും ഇില്ലല്ലോ
ആ ഇന്ന് രണ്ടാം ശനി ആണല്ലൊലേ
ആ എല്ലാ ശനി സ്കൂളില്ല ഉണ്ടാവലില്ല
ആ വെള്ളിയാഴ്ചല്ലേ
വെള്ളിയാഴ്ച്ച ഇണ്ട് ശനി വെള്ളിണ്ട് ശനി ഞായറും ഇല്ല
ആ ആ അപ്പന്ന് കുട്യാള്ണ്ടാവുമ്പോ ഫ്രീ എല്ലാ ആവും
ആ ആ നോക്കി ഇങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് എ ത്രവർഷായി
ആരാ
ആ പേരച്ചിന്ന് വരാൻ റ്റ്വോ
അറീല്ലാ
അല്ല എത്ര ആയി
ആ കൊറേ ഈ പൂ ഫോണില് ഞാനിപ്പോങ്ങനെ നോക്കീട്ടാ
ആ
ഇങ്ങണ്ട് പിന്നെ അത് നോക്കാൻ കയ്യൂലേ അനക്ക്
ഏങ്ങനാ
അയിലെ അസെപ്റ്റ് എയ്തതും അമ്മളാണ്ട് വിളിച്ചതൊക്കെയേ
അത് അയെങ്ങനാ കാണ്വാ
ആ ഞാൻ പിന്നെ പറയണ്ട് പിന്നെ ന്നിട്ട് അതില് കൊറ കൊറെ റിജെ റിജക്റ്റായിട്ട്ണ്ട്
ആഹ് ഇണ്ട് ആ അത്ൻക്കറിയാം നോക്കാന്
ആ കൊറേ റിജക്റ്റായിട്ട്ണ്ട് അയ് അയ്നി ആണ്ട് ളിച്ചിട്ട്ണ്ടല്ലേല് ഇങ്ങണ്ട് മ്മള് ഇടുത്തതാണ് കാണണ്ടേ ആണ്ട് വി ചെല കാണണ്ടേ
ഏ
ഇങ്ങണ്ട് വിളിച്ചാന്ന കാണണ്ടേ
ഞാൻ ഇങ്ങക്ക് വിളിച്ചാലേ ഇങ്ങക്ക്
ആന്റീ കാണൂലാ
ഏ
അതിനി വേറെ എവിടേം പോയിക്ക്ന്നാ അറിയില്ലാട്ടാ
ഏ പ്പി അപ്പിനിക്ക് കാണാൻ പറ്റണ്ടായതാ ഞാൻ വിളിച്ചതോ
ആയിജു വിൾ എല്ലാ അനക്ക് ഇജ്ജ് ഇട് ഇത്തത് വേറാൾക്കാര്തെ
യേ അങ്ങനെ
ആഹ് ജ് വേറെ ആൾക്കാര്ത് വിളി ക്കല്യേ
ആ
ആ അയ്ലിന്നിട്ട് ഞാ ചെക്ക് ചെയ്ത് നോക്കിയപ്പൊ കൊറേ മറ്റേതായിക്കണ് പിന്നെ ഓരോന്നിനെക്കെ കൊറ ച്ച് കിട്ടണള്ളൂ രണ്ട് ഏർ പതിനാല് പതിനേഴ് ഇരുപത്തി
ആഹ ഞ തന്നെ ഉള്ളു എന്നന്നെ അത്ര നിത്തി പോയിട്ടില്ല ഇക്കോയ് ഇച്ചന എത്ര പോയിട്ടിേരിക്കും പതിനഞ്ച്
ആ അത്ത തന്നെ ചെറുീന് പന്യ നേഴ് അങ്ങനെ കൊറവ് ചെലത്തൊക്കെ നാല്പ്പത്തിചില്ലാൻ ഒണ്ടല്ലോ
തന്നെ നയിച്ചിട്ടത്ര കിട്ടിട്ടില്ല ഇപ്പറ കിട്ടിിക്കില്ല
അന്നാ ഇന്റെ ചിലത് നാല്പ്പത്തിണ്ട് മുപ്പത്തിണ്ട് അതൊക്കെ പിന്നും കുഴപ്പില്ല ചിലത് ഈ ഉ ഇരുവീന്റെ ഒക്കെ തായ കാണിക്കണ്ട്
ക്ക ഇരുപതാ
ഉപ്പണോം
പണ്ണാച്ച കിീല്ല വേണ കാണിച്ചത്ങ്ങണ്ടാകും ഇനിയെ ണ്ടാ വുന്നാവോ
അല്ലാവും ഇങ്ങനെ ഫുളള് ഇരുവണ്ണം കഴിഞ്ഞാ പിന്നീണ്ടാവും
അയണ്ടാവോ
ആ ഇരുവ അഞ്ചെണ്ണം-അഞ്ചെണ്ണം വെച്ചിട്ടാണ്
അഞ്ചണ്ണം അഞ്ചണ്ണം വെച്ച്ട്ടന്നെ അഞ്ചണ്ണം അഞ്ചണ്ണം വെച്ചട്ടന്നേന്നു
അള്ളാ അത് പറയാൻ പാടില്ല
ആഹ് സോറി സോറി
പിന്നെ മഴയണ്ടാ
ഇന്ന് മയല്ല്യ ഇന്ന് പൊരി വെയില്
എനടക്കൊന്ന് മൂട്ണില്ലേ
ആഹ് മൂടുന്ന്ണ്ട് പക്ഷെ പെയ്യ്ണില്ല ലാണ് റ തിരുമ്പലും കുളിയൊക്കെ കയിഞ്ഞ് ചേറേയൊക്കെ കയ്ഞ്ഞു ഇനി ഞാ ഒന്നിരിക്ക അപ്പാണ് വിളിച്ചാപ്പൊ ഗ്രൂപ്ടത്തോക്ക്യപ്പൊ കുറേ ആൾക്കാര് വിളിക്ക
ആഹ് ഞാന് ഞാനും ഞാന് ചോ ഏയ്
ആഹ്
ആഹ് അതൊന്നും പറയാൻ റ്റൂല പിന്നെയ് ഞാന് ചോറ് വെയ്ച്ചി ചോറ് വെയ്ച്ചിട്ടില്ല ഹസ്ബന്റിനെ ഇങ്ങനെ കാത്ത്ക്ആ കാ ഞാനൂല്ല്യ ഫോൺ അടിച്ചിട്ട് ഇട് ക്ക് ണൂല്ല്യ
മോള് വരുന്ന നേരായാ
വര്ണ നേരം കഴിഞ്ഞക്ക്ണു ചെലപ്പം ബാങ്ക് കൊടുത്തേക്കിനൊക്കെ വരും ആ നേരം കണക്കൊന്നുല്ല ചെലപ്പം വന്നാ പോകൂല്ല്യ ഇന്ന്പ്പ ശ ഏ
പാ പയ്ച്ചുമ്മാണ്ട് മണ്ടി വരും
അങ്ങനെയല്ല ആ തോണുമ്പാണ് വരും പയ്ച്ചുച്ചുമ്പളല്ല ചെലപ്പ ആളില്ല്യങ്കി ആണ് വരും
പൂരിയായിട്ട് ഉപയോ നിങ്ങക്ക് പെരിലും കടണ്ട്
പിന്നെ ശനിയാഴ്ച ശനിയാഴ്ചയ് സ്കൂളു മാദർസന്നുല്ല്യല്ലോ ഏയ് സ്കൂളോന്നോയ്
അപ്പൊ ആള് കറവ് കുറവേയ്‌കാരം
ആഹ് ആഹ് അപ്പൊ ഇഞ്ഞ് ഇന്ന് ചാപ്പലങ്ങ ഇന്ന് ഇവിടെ ഒരു മക്കാമല് ഉറൂസ് ഉണ്ട് ത്യതെ ഓ ആണ്ടിണ്ടാവുലേ
ആഹ് എവട തന ആഹ്
ആ ആ ചാപ്പരങ്ങാടി
ആ അപ്പൊ അന്റെ വീടോ
ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പ അറിണ്ട വാതിരി ഇങ്ങനതോ പറയാ
ഇങ്ങളെ ഇതിലാര ഏൽപ്പിച്ചന്നെ സമീറാത്തെ
ആഹ് ആഹ് പേരിടി പറയാൻ പാടില്ലേയ്
സോറി
അയ്ന് ഞാപ്പജ്ജ് ഞാൻ പറഞ്ഞില്ല ബുറൂസ് ഉണ്ട്ന്ന്
ആഹ് ആഹ്
അതിന്റെ സ്ഥലൊന്നും പറയാൻ പാടില്ല
ആഹ് അറിയൂല്ല ഞ്ഞ്
ന്നാൽ കൊർച്ചൊൽ തെരും കൊറച്ചൊക്കോൽ തെരും
ആ അപ്പൊ ഞാനേ അല്ല ഞ് അതിനേറ്റ് പൊയ്ക്ക്ണാവേ അത് ഇന്ന് ചെൽപം ഇന്നലെ ഇന്ന്വേനൂ അയിന്റെ പരിപാട്യേ
ആഹ് ഇന്നലെ ആരാണ് വിൾച്ച ടൂറ് പോയ കഥിം
ആ അങ്ങനെ ഒക്കെ പറേണം അങ്ങനൊക്കെ പറേണടീ ഇന്നിട്ട് ഇതേയ് ഇന്നൽ ഏ ഇന്നലിറ ഇന്നുംപാ ഇന്നുമാണ് അയിന്റെ പരിപാടിട്ടാ
ആഹ്
അപ് പ്പ ഞങ്ങടത് പോയാ ഒന്ന് ലാ ഇന്ന് ലാസ്റ്റ്
ആഹ്
അപ്പൊ അതില് ദോയെ എന്താ അറീല്ല അതൊക്കെ മൗല്യേമ്മാരിന്ന് വരിണ്ട്
ഏ
ന്റെ ആങ്ങള അവിടേണ്
ഏ അവിടെ പഠ്ച്ച്ണ്ട്
പഠിച്ചല്ല ഓനോടെ ഓഫി മാനേജറാണ് അയിന്റെ
ഏ
അപ്പൊ ഇനിപ്പ അങ്ങടായിട്ട് പോയത് എന്താ അറീല്ല ഞാൻ രാവ്ലെ ചോയ്ചീനു പോകുന്നുണ്ടോന്നോയ്ച്ചീനു അപ്പൊപർഞ്ഞ് ഞാൻ പോണൊന്നുല്യാന്നർഞ്ഞ് ചെൽപങ്ങനെ പോകും ചെജ്ജുഞ്ഞ് പക്ഷണം എന്തെ എന്തുണ്ടാവോല്ലോ നേർച്ചന്റെ അങ്ങനെ അലോ അലോ പോയ ഹലോ ഹാല്ലോ എന്താ റേഞ്ച് പോയാ അലോ പാത്തൂ
കട്ടായില്ലേ
എന്തൊക്കെയാ ക്കാത് അലോ അലോ പാത്തു ഇതിപ്പോ പത്ത് മിനിറ്റ് ആവും ഹലോ
അ
ഒടുക്കാടി പോയി
ഹലോ അപ്പൊ ഇന്റീക്ക് ഒരു കോള് വന്നു എടുക്കും പോയതല്ല അപ്പൊ ഇതിക്ക് ഒരു കോള് ഏ ഞാൻ എടുത്തിട്ട് ഏയെ നാ
റേഞ്ച് പോയിട്ടുണ്ടാവോ അപ്പൊ
അയ് റേഞ്ച് ഞാൻ അതങ്ങ് കട്ടാക്കി ആ കോള്
ആഹ് അപ്പൊ ഇന്നിതില് ഞാൻ ഇങ്ങനെ പറയണ് കേക്കണില്ല്യ
ഞാൻപ്പൊ ഇവിടെ കട്ടില്മ്മേ നീച്ചിക്കണ്
ആഹഹാ അപ്പൊ നല്ല നല്ല മു ഒരു കാട്ടിലാണല്ലോ എന്നാല്
റബറുങ്കാടല്ലേ
ആ ഇവിടെ റബ്ബറും അവിടെ റബ്ബറുണ്ടാ?
ഞാൻ അവിടല്ലല്ലോ ഇന്റെ
ആഹ് പറ ആ വ സ്ഥലം പറണ്ടാ
ആഹ്
ഉം പി പിന്നെ ഒക്കെ ഇങ്ങനെ മാർക്ക്
അയിന് സിമ്മ് ഇതാണ് ജിയോ ആയിനന്ന് നല്ല റെയ്ഞ്ച് ഏനു ഇന്റട്ത്ത് ആദ്യ ഒരു മ് താണ് വടാ ഫോൺന്റെ അപ്പം അത് റെയ്ഞ്ച ഞാന്ട്ടത് വി ഐ വി ഐക്ക് മാറ്റി
ഉം
അപ്പൊ വി ഐ ക്ക് മാറ്റിയപ്പോ രണ്ട് സിംമ്മ് അയ്ക്കാക്കി ഫാമിലി പാക്ക് പർഞ്കാണ്ട്
ഉം
പ്പം ഇവിടെ വന്നോക്കുമ്പം റെയ്ഞ്ചന്നെ ഇല്ല ഇനി മൂന്ന് മാസം കൻജാതെ ഞ് പോർട്ട്‌ ചെയ്യാൻ പറ്റൂല
ആ ഏ
പ്പ ഞാനാത്
ഉം ഉം ഉം അപ്പം പിന്നെ പിന്നെന്താ
വൈന്നേരം ചായ കടിഒക്കെ ഉണ്ടക്കോ നിങ്ങൾ
ഇല്ല്യ ചെൽപ്പം എന്തെങ്കിലുംഒക്കെ ചെൽപ്പം ഇണ്ടാക്കും ചെൽപ്പം ഉണ്ടാക്കൂല ഇന്നലെ ഇന്നലെ ഇണ്ടാക്കിനി ബ്രഡ് കൈചിനോയ്
ഉം
ഇല്ല പിന്നെ ഇന്നലെ ഇവിടെ വിരുന്നാരും വന്നിനി ഏ
പ്പം ണ്ടാക്കും ഇന്നലെ ഇന്നലെ ഇച്ചും അങ്ങൻതന്നെ ഇന്നലെ വിൾ എരട്ടതനെ
ആ ഇന്നലെ രാത്രി ഒക്കെ മഗ്‌രിബ് ക്ക് ഞാന് ഇവിടെ ഹജ്ജിന് പോയ ഒലെ അമ്മായിന്റെ മോനും മരിയോളും ഒക്കെ പാട ഹജ്ജിന് പോയി വന്നിനു ആ ഓലെ കാണാൻ വേണ്ടിട്ട് പോയിന് അത് കഴിഞ്ഞ കാണ്ട് വരുമ്പോ ബടെ ന്റെ ആങ്ങളീം എളാപ്പാന്റെ മോനും പിന്നെ എളാപ്പാന്റെ മോൻ വന്ന് പിന്നെ ഓന്റെ അനിയം വന്നു അത് കഴിഞ്ഞകാണ്ട ഓന്റെ ഏട്ടൻ വന്നു അങ്ങനെ പിന്നെ ആമിം വന്ന് അതായത് എളാപ്പാന്റെ പെണ്ണുങ്ങളോ ആപ്പ ന്റെ ആപ്പാന്റെ ഓലൊക്കെ പാട ഇന്നലെ ണ്ടായിനു പതിനൊന്ന് മണി കഴിഞ്ക്ക്ണ് പതിനൊന്നര കഴിഞ്ഞക്കണ് പോയപ്പോ ഭക്ഷണഒക്കെ കഴിച്ചിട്ട് അങ്ങനെ നേരം വൈകി എല്ലാരുംപട ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നേ
ഇരുന്ന് നേരം പോണന്ന് അറിയില്ല
ആഹ പിന്നെ ആ എളാമക്കെ ആദ്യ വരിയാണേനോ ആപ്പാന്റെ പെണ്ണുങ്ങള്
ഇപ്പം പുതിയ പേര ആക്കിയപ്പോൾ
ആ കല്യാണത്തിന് ഞ ഞങ്ങള് മൂത്തച്ഛൻറടെ വീട്ടില്ലേനോ എന്റെ കല്യാണം കഴിച്ചുകോണ്ടായിരിക്കുന്നുന്നത് തറവാട് ഇവർക്ക് ഉമ്മിൻ ഉപ്പയും ഇല്ലാത്തോണ്ട്
ആ
അപ്പൊ അങ്ങട്ട് വന്നക്ക്ണ് പിന്നെ ഞങ്ങൾകൂടിയിരുന്നത് കൊറോണ ടൈമിലാണ്
ഉ
അപ്പൊ ആരും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല മോലയന്മാര് രണ്ട മോലന്മാരും പിന്നെ എന്റെ വീട്ടു തോലും ഇവിടുത്തെ വീട്ടുത്തോലും മാത്രമേ ഇണ്ടായിട്ടുള്ളൂ കൊറോണ അന്ന കർശനല്ലേന്ന അപ്പൊ അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെപ്പൊ പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പാണ്ടും കൊണ്ടൊക്കെ പോരാ
പോവുള്ളൂ നല്ല വെറുത പോവ അയിനൊക്കെ പറ പോയി വെറുത അങ്ങനെ പോയരാ ന് വെർതങ്ങന്നെ പോ യരാന് ഇണ്ടായാ തന്നെ പോവാൻ മട്യാണി പ്പം
ആന് അപ്പം പിന്നെ ചെക്കന്മാര്ങ്ങണ്ട് ഇതിക്കൂടി പോയപ്പോ വന്നേനാ ആങ്ങളാര് എളാപ്പാന്റെ ച്ചക്ക് പിന്നെ അപ്പൊ ഇമ്മ ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഇമ്മാനെ കൊണ്ട രൂല ഇങ്ങളൊക്കെ വരും ന്നർഞ്ഞ്ക്കാണ്ട് അപ്പഅപ്പം പിന്നെ ഒരു ചെക്കൻ ഒരു മോനെ ഉമ്മാനേയ്റ്റ് പ്പാണ്ട് വന്ന് ഏതായാലും ഓല് വടെ ഡൈനല്ലാ എളാപ്പൊക്കെ കണ്ട് ക്ണ് എളാപ്പിം പിന്നെ മോള കട്ടിച്ച മാപ്പമ്മക്കളൊക്കെ ചെലോ ല് കണ്ട്ക്ക് ണ് ചലോല കണ്ടിട്ട് ചലോ ല് വരും ചലോ ല് വരൂലർഞ്ഞമാതിരി അങ്ങനെ പിന്നെ ന്താ
ഉം വെയില്ണ്ട് ഞാനും തോര ഇട്ടിട്ടിണ്ട് ഒക്കെ ഒണ്ങ്ങോ എന്താ അറീല്ല ഇങ്ങെ നോക്കിക്കണം
ഉംഞാൻ കട്ക്കാണ് നഞ്ഞെങ്കിൽനനയട്ടെ അപ്പം വേറെ അപ്പം വേറെ ട്ത്താണ്ട് ഇട്ടോളും പർ വല്യതായിച്ചോ
അല്ല ഈ വെയിലൊന്നും അങ്ങനെ കിട്ടൂലപ്പൊ
ആഹ് മൻസനാകൊര് രണ്ടു മണിന്റെസം
കെടുക്കാപ്പ ഇജ് ഫോണ് മ ക ൾച്ചിലന്നാ ശരിടാ നോക്കെ